ഹലോ ഹലോ
ആ ഹലോ പറയുന്ന കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് നിങ്ങൾക്ക് കേക്ക ന്നുണ്ടോ കേ കേക്കുന്നുണ്ട്
ആഹ സുഖണോ
ഓ സുഖാണ്
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
നല്ല നല്ല വിശേഷങ്ങൾ നല്ല മഴ
മഴയുണ്ടോ
ഉം അവിടെ ഉണ്ടോ
ആ ഇവിടെയും ഭയങ്കര മഴയായിരുന്നു രാവിലെ ഇന്നലെയൊക്കെ നല്ല വെയിൽ ലായിരുന്നു ഇന്ന് രാവിലെ മഴ തുടങ്ങി പിന്നെ ഇനിയിപ്പം നാളെ മുതൽ ട്രോളിംഗ് നിരോധനമൊക്കെയാണ് മീനൊന്നും കിട്ടത്തില്ല
ഉം വിഷമമുണ്ടോ അതില്
എന്തോ
വിഷമം ഉണ്ടോ മീൻ കിട്ടാ ത്തോണ്ട്
ഉം നമ്മളൊക്കെ മീൻ നല്ലോരം കഴിക്കുന്ന ആൾക്കാരാണ്
ഓ
ഉം സീ ഫുഡൊക്കെയാണ് ഏറ്റവും ഇഷ്ടം
എന്തൊക്കെ സീ ഫുഡ് ആണ് ഇഷ്ടം
പിന്നെ
എന്തൊക്കെ സീ ഫുഡ് ആണ് ഇഷ്ടം
വേറെ എന്തുണ്ട് വിശേഷം
ത്ത
വേറെ മഴയായിട്ട് എന്താണ് പരിപാടി
മഴയായിട്ട് പ്രത്യേകിച്ച് പ
മഴയായിട്ടെങ്ങും പോകാനൊന്നും പറ്റത്തില്ലല്ലോ വീട്ടിൽ തന്നെ ഇരിപ്പാണ് ഉം ഹലോ
ആ പറഞ്ഞോ പറഞ്ഞോ
പിന്നെ
ഫുഡ് കഴിച്ചോ
കേട്ടില്ലടാ
ബ്രേക്ക്ഫാസ്റ്റ് കഴി
ആ ബ്രേക്ക- ബ്രക്ക്ഫാസ്റ്റ് കഴിച്ചു നമുക്കിന്ന് എന്തായിരുന്നു ഇന്ന് ഇഡ്ഢലി മ് സാമ്പാറും ആയിരുന്നു നമ്മള് ഇഡലിക്കത്തേ നമ്മൾ വെറൈറ്റി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കും നമ്മൾ ഇഡലിയുടെ കൂടെ കുറച്ച് റാഗിയുംകൂടേ ചേർക്കും അങ്ങനെ റാഗി കുറച്ച് ഗുണങ്ങളൊക്കെ കൂടുതലുള്ള സാധനമല്ലേ
ഓ
അതുകൊണ്ട് അതോടൊക്കെ ചേർക്കും ചില ദിവസം-
മില്ലറ്റ് ഇഡലിയുടെ പാക്ക് കിട്ടും അത് വേടിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്
ബീറ്റ്റൂട്ട് ഇടലി ഭയങ്കര ഇഷ്ടവാ അങ്ങനെ ബീറ്ററൂട്ടിന്റെ- അരചച്ച് അതിന്റ ജ്യൂസ് എടുത്തിട്ട് ഇഡ്ലിയുടെ മാവി ചേർക്കും അന്നേരം നല്ല കളർഫുുള്ളായിട്ട് ഇരിക്കും അവർക്കത് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാറുണ്ട്
ഓ ഈ മില്ലറ്റ്സിന്റെ ധാന്യങ്ങളുടെ ഇഡലി നമുക്ക് മേടിക്കാൻ കിട്ടും അതിന്റെ പൊടി ധാന്യങ്ങളുടെ ഇഡ്ലിയുടെ ബാറ്റർ നമുക്ക് മേടിക്കും
ആ കാരറ്റ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടും അല്ലേ
ആ ക്യാരറ്റ് ഗ്രേറ്റ്‌ ചെയ്ത് ഇടും അല്ലാതെ ധാന്യങ്ങട്ട് ഇഡലി വാങ്ങാം കിട്ടും തോ എൻ മാവ് അത് മേടിച്ച് ഉണ്ടാക്കിയ നല്ലതാണ്
പിന്നെ വേറെ എന്തുണ്ട് അല്ലാതെ വിശേഷങ്ങൾ
പാൻ കേക്സും അങ്ങനെ ഉണ്ടാക്കും
ഓഹ്
പാൻ കേക്കും അങ്ങനെ ഉണ്ടാക്കും
ഉണ്ടോ
ഉം
എനിക്ക് ക്ലിയർ ആയില്ലാ പറഞ്ഞത് ഒന്നുകൂടൊന്ന് പറയോ?
ഞാൻ കൊറച്ചു നേരമായിട്ട് പറഞ്ഞു. കേട്ടില്ലേ
യാത്രയൊക്കെ പോകാറുണ്ടോ?
യാത്ര പോവാറുണ്ട്
ഉണ്ടോ
ഓഹ്
യാത്രകൾ ഇഷ്ടമുള്ള ആളാണോ?
അവിടെയ താങ്കൾക്ക് ഇഷ്ടണോ?
എനിക്ക് ഭയങ്കര ഇഷ്ടമാ യാത്ര
ഉം
നമ്മള് ഫാമിലി ട്രിപ്പ് ആയിട്ട് പോകും
വാപ്പസന്നെ എവിടെ പോയ
അങ്ങനെ വെക്കേഷൻ സമയങ്ങളിലൊക്കെ എന്തേലും വിശേ -ശേഷങ്ങള് ഫാമിലിയായിട്ട് ഒക്കെ സ മയത്ത് പോവും
എവിടെ പോയി അവസാനം
അവസാനമായിട്ട് പോയത് ഊട്ടിയില് പോയി കഴിഞ്ഞ വെക്കേഷന്
ഊട്ടിയിൽ എവിടെയൊക്കെ പോയി
അവിടെ ഫ്ലവർഷോ ഉള്ള സമയത്ത് നല്ലെയായിരുന്നു കാണാൻ
വേറെ എവിടൊക്കെ പോയിട്ടുണ്ട്
വേറെ കൊടക്കന ഊട്ടി, കൊടക്കനാല്, മധുര, പളനി
ഗുണാക്കേവില് പോയാരുന്നോ ഗുണാക്കേവ് ഗുണാക്കേവ്
ട്രെയിനിലാ പോയത് നമ്മള്
ഗുണാകേവില് പോയാരുന്നോ
എന്താണ്
ആ നിങ്ങള് പറഞ്ഞോ
നിങ്ങള് യാത്രയൊക്കെ പോന്ന കൂ
അതെ പോവാ
അവസാനം എവിടാ പോയത്
ഞാൻ പോയതെവിടെയാ
ഹലോ
ഹലോ ഗോവ
ഗോവ ആ ഗോവ നല്ലതാണ് ഉം ഗോ ഗോവേ കടൽത്തീരം അല്ലേ മൊത്തം
അതെ
ഉം അതിനേക്കാൾ നല്ലതാണ് കോവളം ഗോവൊക്കാലും നല്ലതാണ് കോവളം എന്ന് കേട്ടിട്ടുണ്ട്
ആരാ പറഞ്ഞെ
ഉം ഉം ഡൽഹിയൊക്ക പോയിട്ടുണ്ടോ
ത്തിന്ത്യ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഉം ഉം കേരളത്തിൽ എവിടൊക്കെ പോവാറു ണ്ട്
ഡൽഹിയില് ചൂട് സമയത്ത് ഭയങ്കര ചൂടാണ് അവിടെ പോകാൻ പറ്റത്തില്ല തണുപ്പ് സമയത്ത് അത് ഭയങ്കര തണുപ്പാണ് ജനുവരി ഒരു ഫെബ്രുവരി ഒക്കെ ആവുമ്പോ പോകാന്ന് പറയുന്നത് ജനുവരിയിലും തണുപ്പാണ്
ഡൽഹില് പോയിട്ടു
അല്ലെങ്കിൽ സെ -പ്ടെമ്പറ് ആ സമയത്തൊക്കെ നല്ല രസമാണ് സെപ്റ്റംബർ ഒക്ടോബറ ഒക്കെ ആവുമ്പോൾ തണുപ്പ് തുടങ്ങത്തില്ല നവംബർ ഒക്കെ ആവുമ്പഴത്തേന തണുപ്പാകും
പിന്നെ
ഡൽഹീൽ പോയിട്ടുണ്ടോ
കുത്തബ് മിനാറൊക്കെ ഒന്ന് കാണണോന്ന് വല്യ ആഗ്രഹമണ്
താജ്മഹൽ കാണണോന്ന് ആഗ്രഹേല്ലേ
എന്താണ്
താജ്മഹൽ കാണണോന്ന് ആഗ്രഹല്ലേ
താജ്‌മഹല് അതൊക്കെ ഇഷ്ടമാണ്. താജ്മഹൽ ലോകത്ഭുതങ്ങളിൽ ഒന്നല്ലേ
ഉം അത് കണ്ടിട്ടുണ്ടോ അത് കണ്ടിട്ടുണ്ടോ
താജ്മഹൽ കണ്ടിട്ടില്ല തജ്‌മഹലിങ്ങനെ കേറി എന്റെ ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ് താജ്മഹൽ. എന്നെങ്കിലും ഒരിക്കൽ പോണോന്നൊരാഗ്രഹമുണ്ട്
വെറുതൊക്കെയാണ് ലിസ്റ്റിലുള്ള സ്ഥലം
ലിസ്റ്റിലുള്ള സ്ഥലം മൈസൂർ ഇഷ്ട്ടമാണ് പിന്നൊരു വിദേശ പിന്നെ ഗൾഫിലെ ദുബായിലെ ബുർജ് ഖലീഫ അത് കാണണോന്ന് ഭയങ്കര ഇഷ്ടാ ആ പിന്നെ സിങ്കപ്പൂർ പോണോന്ന് ഇഷ്ട്ടോണ്ട്. അങ്ങനെ ലിസ്റ്റുകൾ കുറെയുണ്ട്. നമ്മക് ആഗ്രഹിക്കുന്നെന് കൊയപ്പേല്ലലോ. പോകാൻ പറ്റിയാലും ഇല്ലേലും ആഗ്രഹിച്ചൂടെ
നെ പ്പറ്റി കേട്ടിട്ടുണ്ടോ
കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചത്ര ഡീറ്റൈൽ ആയിട്ടൊന്നും അറി
നല്ല രാജ്യമാണ് കാണാൻ നല്ല ഭംഗിയാണ് അവിടൊരു അലാ നാഷണൽ പാർക്കുണ്ട്
അങ്ങനൊന്നും അറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പിന്നെന്താണ് താജ്മഹൽ ആണ് ഏറ്റവും ആഗ്രഹം കാണണോന്ന് അത് ഫേമസ് ആയ സ്ഥലായത് കൊണ്ടാണ്
അത് ഫ്ലൈറ്റ് പിടിച്ച് പോകാനേ ഉള്ളു
ട്രെയിനോ ഫ്ലൈ ഫ്ലൈറ്റിലൊക്കെ പോണോങ്കി ഫ്ലൈറ്റിൽ ആ ഫ്ലൈറ്റിൽ പോകുന്നതാ എളുപ്പം. സൗകര്യം അതാണ്‌. മറ്റേ ട്രെയിനകത്ത് യാത്ര കൂടുതലല്ലേ
അതെ
സീസൺ സമയത്ത് നോക്കി ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്താൽ റേറ്റ് കുറഞ്ഞ് കിട്ടും
ആ ട്രെയിൻ ആണെങ്കി മൂന്ന് ദിവസം ഇരിക്കേണ്ടി വരും ട്രെയിൻില്
ആഹ നമുക്ക് ഇവിടുന്നായാലും മൂന്ന് ദിവസം നമുക്കായാലും
കേരളത്തിൽന്ന് പോകണെങ്കിൽ മിനിമം മൂന്ന് ദിവസ രാജധാനി ആയിട്ട് മൂന്നു ദിവസം ആവും
ആഓ അത്രയും ദിവസം ഒന്ന് എനിക്ക് ട്രെയിനാകതിരിക്കാ
രണ്ടു രാത്രി മിനിമം ഇരിക്കുന്നുല്ല ട്രെയിനൽ മിനിമം
അപ്പം പ്ലെയിനകത്ത് പോകുന്നതാണ് നല്ലത് ഉം
പ്ലെയിൻ ആവുമ്പോ ഒരു രണ്ടര മണിക്കൂറൽെത്തും
ആഹ ആഹ ആഹ ആ പിന്നെ അവിടെ എല്ലാം കറങ്ങി കണ്ടിട്ട് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട്
ഒരു ദിവസം മാത്രം സ്റ്റേ ചെയ്ത് എത്ര കാണാനായിണ്ട
രണ്ടു ദിവസം എങ്കിലും സ്റ്റേ ചെയ്യണം അല്ലേ
ആ ഒരു മിനിമം ഒരു വൺ വീക്ക് എെങ്കിലും ഒന്നും കണ്ടല്ലേ നിങ്ങക്ക്
എങ്ങനെ ഓഹോ വീക്ക്ക്കൊന്ന നിന്ന് കാണാനുള്ള സൗകര്യം ഒന്നുമില്ല നമുക്ക് ഒണ്ട ദിവസം ആഹ ഒന്നോ രണ്ടോ ദിവസമോ ഒക്കെ നിക്കും അത്രയൊക്കെ
ഒന്നോ രണ്ടോ ദിവസം നിക്കാന്തിനാ ഡൽഹി വരാ പോവുന്നത്
ആഹ ഫ്ലൈറ്റും ഒക്കെ പിടിച്ചു പോകുമ്പോ രണ്ട് രണ്ടു ദിവസംക്കെ നിന്നാ കണ്ട് തീരും
രണ്ടു ദിവസത്തി മാത്രം കണ്ടു തീരാൻ വേണ്ടിട്ട് പിന്നെന്ത്
അല്ലല്ലേ അല്ലെ ഇപ്പൊ എല്ലാം അങ്ങ് കാണണംന്നില്ല താജ്മഹൽ കാണണം പിന്നെ കുത്തപ് മീനാർ ഒന്ന് കാണണം അത്രയൊക്കെ ഉള്ളു
മൂന്ന് ദിവസത്തെ യാത്രക്ക് ശേഷം രണ്ടു ദിവസം മാത്രം കാണാനാണോ വൺ സൈഡ്ന്നെ ത്രീ ടി ട്രാവൽ ആണ്
നോക്കട്ടെ വീട്ടിലിങ്ങനെ എപ്പഴും പറയും താജ്മഹല് കാണാം ആഗ്രഹന്ന്
ഉം
ഉം പിന്നെ മുംബൈൽ പോയിട്ടുണ്ടോ
ഞാൻ പോയിട്ടില്ല
ആ പോയിട്ടുണ്ട് പോയിട്ടുണ്ട്
പോയിട്ടുണ്ടോ
ഇപ്പോഴല്ലാറെ ചെറുപ്പത്തി ഏഹ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മുംബൈയില് സ്ഥല പേരങ്ങ് മറന്നുപോയി പനവേൽ പനവേല്
അത് മുമ്പേ അല്ലല്ലത് ഔട്ടസ്കർസ് ല്ല മുബെയ്ടെ തൊ
അവിടൊരു റിലേറ്റീവ്സുണ്ടായിരുന്നു
അങ്ങനെ അവരെ വീട്ടിൽ പോയതാ
പൻവേൽ മാത്രേ പോയുള്ളൂ മുംബൈ പോയില്
എന്തൊ?
പൻവേൽ മാത്രമേ പോയോള്ളൂ മുംബൈ
ആഹ പിന്നെ അവിടുന്നവര് ചെന്നിട്ട് കറ അങ്ങനെ ഒക്കെ കൊണ്ട് പോയി നമുക്ക് അങ്ങനെ ഏത് സ്ഥലമ അങനെ ഒന്നും ഇപ്പ അറിയത്തില്ല പോയിട് ട്ടോണ്ട്
ആഹ് ശെരിയെങ്കി
ഉം പിന്നെ?